ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് ഞാനേ രാവിലെ ഇച്ചിരി താമസിച്ചായിരുന്ന് കഴിച്ചത്
ആഹ് അപ്പൊ പിന്നെ
ഇവിടെ എല്ലാരുക്കും ആ ഇവിടെ എല്ലാരുക്കും പനിയായിട്ട് ഇരിക്കുവാ
ആണോ ഉം
അ പനിയായതോണ്ട് ആ ലേറ്റായിട്ടാ മഴയായിട്ട് പനിയായത് അല്ല അല്ലാതെ ഒരു വൈറൽ ഫീവറ് പിടിച്ചതാ ഇപ്പൊ വീട്ടിൽ എല്ലാർക്കും ആയിട്ടുണ്ട്
ആഹ് അത് പിന്നെ വീട്ടിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെ പിന്നെ എല്ലാവർ ക്കും വന്നു പോയി വ വന്നിട്ടേ പോവു ഇവിടെ സ്ത്രീ ഇപ്പൊ ഒരു രണ്ടു മാസം മുമ്പ് വരെ ഇങ്ങനെ ഇടക്ക പനി ഉണ്ടായിരുന്നു ഇപ്പ എന്തോ ഭാഗ്യത്തിന് ഒന്ന് വിട്ടു നിന്നിക്ക് ണ് ഇനിയിപ്പ സ്കൂളൊക്കെ തൊറന്നല്ലോ സ്കൂള് തുറന്നാ പിന്നെ ഇനി ആഹ് സ്കൂളില്ന്നാണല്ലോ പിന്നെ ഇങ്ങനത്തെ വേണ്ടാത്ത അസ് അസുഖങ്ങളെല്ലാം നമ്മളെ കൂടെ പോര ഒന്നാമത് ഇപ്പത്തെ ഈ മഴന്റെ കാലം ആഹ് ഒന്നാമത് ഇപ്പ ഈ മഴന്റെ ഉം മഴന്റെ കാലം ആകുമ്പോഴാണല്ലോ ഈ വേണ്ടാത്ത അസുഖങ്ങളും പനി അങ്ങനത്തെ എല്ലാം വര
ആഹ് അതെ അതെ അവിടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടോ
ആഹ് ഇണ്ട്
ആഹ് അപ്പൊ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോ ഒന്ന് സാനിറ്റൈസ് ട്ട് കൈ കഴുകോ ഒക്കെ ചെയ്തു
ആഹ് പിന്നെ ഇവിടെ രണ്ടാളാണ് അയ്ല് ഒരാള് പോക്ക് തുടങ്ങിക്ക്ണ്
ആഹ് ആഹ്
ഉം ചെറുത് പിന്നെ ആയിട്ടില്ല
ആഹ്
ഉ ഉം അവിടെ
ഇവിടെയാണെന്നുണ്ടെങ്കില് എനിക്ക് മക്കളായിട്ടില്ല ചേച്ചി മോളുണ്ട് ഞാനിപ്പോ എന്റെ വീട്ടിലൊട്ട് വന്നായിരുന്നു പനിയായിട്ട്
ആഹ്
പനി ആയിട്ട് ഇങ്ങോട്ട് വന്നു വന്നപ്പോ ഇവർക്കെല്ലാം ആയിട്ടുണ്ട്
ആഹ് അത്‌ ആഹ് അത് നമ്മള് പനിയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കി പിന്നെ വീട്ടില് മൊത്തം
ആ പക്ഷെ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പഴാ ഇങ്ങനാ വന്നത്
ആഹ് ഇവിടെ അങ്ങനെ പനി ഉണ്ടാവൽ ഉണ്ടായിരുന്നില്ല ഇപ്പൊ രണ്ടു മാസം മുമ്പ് ആഹ് പിന്നെ ഞാനിപ്പ എന്റെ വീട്ടിലാള്ളത് അവിടുന്ന് അനിയനും ഭാര്യയും മക്കളും കൂടി വന്ന് അപ്പൊ മക്കൾക്ക് ചെറുതായിട്ട് പനി ഇണ്ടേ ആഹ് പനി അങ്ങനെ ഇവടെ എല്ലാവർക്കും ഉണ്ടായി അതാണ് ആഹ് ആഹ് അവിടെ വൈറൽ പനി ഉള്ള സമയത്താണ് അവരി ഇങ്ങോട്ട് വന്നത് പനി മാറിയിട്ടുണ്ട് പനി മാറിയാലും അയിന്റെ ആ ഇത് മാറൂലല്ലോ ശരീരത്തിന്ന് പോയിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ ഇവർക്ക് വീണ്ടും പിടിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടാ പിന്നെ പോയത്
ആഹ് അപ്പൊ പിന്നെ ഈ വട്ടം രക്ഷപ്പെടുവായിരിക്കും
ഉം
നമുക്കിവിടെ കുറെനാളായിട്ട് ഇങ്ങനെ വീട്ടിൽ ആർക്കേലും ഒരാൾക്കോ അല്ലെങ്കിൽ ചേച്ചിടന്റെ മോള് സ്കൂളിൽ പോകുന്നുണ്ട് അവ വക്കോ അങ്ങനെയൊക്കെ പിടിക്കത്തുള്ളൂ
ഉം
എല്ലാർക്കൊന്നും പിടിക്ക കത്തില്ല അതുപോലെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അങ് മാറും ടാബ്ലെറ്റ് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് മാറുന്നതാ പക്ഷെ ഇത് ടാബ്ലറ്റ് ഒക്കെ എടു ത്ത് ഞാന് മൂന്ന് വട്ടം അങ്ങാണ്ട് ഹോസ്പിറ്റലിൽ പോയി
അത് ശെരി പിന്നെ അങ്ങനെ പെട്ടെന്ന് പൊ ആ ഈ വൈറൽ പനി അങ്ങനെ വന്നാ പെട്ടെന്നങ്ങ് പോവൂല്ല.
അത് തന്നെ ഈ ഈ ഇപ്പൊ നമുക്ക് ഒരുപാട് നാളായ് ഇങ്ങനെ എല്ലാർക്കും പനിപടിച്ചിട്ടൊക്കെ അത് എനിക്കിന്ന് കൊറോണ സമയത്ത് പോലും ഇങ്ങനെ എല്ലാർക്കും പനിയൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാട്ത്തും പിടിച്ച് ആകെ ഇല്ലില്ല നമുക്ക് വീട്ടില് ഈ ചേച്ചീടെ ഹസ് സിന് മാത്രം വന്നു പക്ഷെ ആൾക്ക് ജോലി സ്ഥലത്തൂന്നാ കിട്ടിയത്
ആഹ് അപ്പൊ പിന്നെ വീട്ടിക്ക് വന്നിട്ടുംണ്ടാവില്ല ലെ.
ആഹ് യില്ലില്ല വീട്ടി എന്നാ അമ്മയ്ക്ക് കൊറോണ ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ആ ആര്ക്കും വന്നില്ല ഇവിടെ. നമ്മള് റോഡ് സൈഡും കൂട അപ്പ നമ്മള് ച്ചിരി പേടിച്ചിരുന്നതാ എല്ലാരും ജംഗ്ഷനിലോട്ട് ട്ടൊക്കെ വരുന്ന കൊണ്ടെങ്ങണം കിട്ടിയാലോ എന്നൊക്കെ. പക്ഷെ അ ദൈവം സഹായിച്ച് നമുക്കിവിടെ വീട്ടില് ആർക്കും വന്നില്ല.
ആഹ് ഞങ്ങളു പിന്നെ അതിന് ശേഷം പിന്നെ ഈ കൊ കൊറോണന്റെ ആഹ് സമയത്ത് പിന്നെ ഈ വീട്ടക്ക് ആരീം കയറ്റലിണ്ടായിന്നില്ല ഒന്നാമത് ഇ ചെറിയ മക്കളും കൂടി ള്ള വീടാവുമ്പോഴേ അങ്ങനെ ഗേറ്റ് ഞങ്ങള് അന്ന് മുതലേ അടച്ചിടലായിരുന്നു. പിന്നെ ആരെങ്കിലും വന്നാലും ഗേറ്റിങ്ങെ വന്ന് വിളിച്ച് നമ്മക്ക് ആവശ്യള്ളോരാണെങ്കി മറ്റേ എന്താന്നാ ഈ വൈപോക്കരും അതൂതൊക്കെ വന്ന് താക്കൊല്ലോ. അപ്പൊ അങ്ങനൊക്കെ മാക് പിന്നെ മാക്സിമം ഒയിവാക്കലായിരുന്നു.
ആഹ് അ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
ഞങ്ങടിവിടെ ഇത് ഇവർക്ക് വരാൻ പറ്റത്തില്ല ഭിക്ഷാടന ഫ്രീ ഏരിയെ ഇങ്ങോട്ട് വരാൻ പറ്റൂല. പിന്നെ ഈ ഈ തുണി ഏഹ് തുണി വല്ലോം തരോ? അരി മറ്റേ അരി വല്ലോം തരോ അങ്ങനൊക്കെ ചോയിച്ച് ആൾക്കാര് വരും. അല്ലാതെ ഭിക്ഷാടനായിട്ട് വരാൻ പറ്റത്തില്ല വന്ന്ഴിഞ്ഞാ അവരെപ്പഴേ ഓട്ടിച്ച്വിടുന്ന്.
ആഹ് പക്ഷെ അങ്ങനെ വരുന്നവര് ഇവിടെ അങ്ങനെ ഇല്ല്യട്ടോ. ആഹ് ബടെ അപൂർവം. ആഹ് അത് പിന്നെ ഇങ്ങോട്ട് ഇതുവരെ കാണലില്ല. അത് ആഹ് പിന്നെ അ ഭാവി
സീസണിലൊക്കെ വരും ഭാവി പറയാം. ആഹ് ഞാൻ സത്യേ പറയൂ ന്നൊക്കെ പറഞ്ഞിട്ടൊക്കെങ്ങനെ വരൂ. ആഹ് ഇപ്പൊ അതൊക്കെ കൊറഞ് സംഭവം ഒരു രസകരായ സംഭവം എന്താന്നറിയോ? ഏഹ് ചേച്ചിടേ ചേച്ചിം ചേച്ചിടെ ഹസ്സും കൂടെ ചുമ്മാ ഇങ്ങനെ നോക്കിപ്പിച്ച്. അപ്പൊ അവര് ഒരാള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണല്ലോ അപ്പം ഇവ ഇ പുള്ളി അറിയുന്നില്ല ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന്.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
അപ്പം ആഹ് പുള്ളീടെ അതായത് ചേച്ചിടെ ഹസ്സിനെ നോക്കി യപ്പോ പറഞ്ഞു അയ്യോ ഇപ്പൊ സമയം തീരെ ശരിയല്ല അതുകൊണ്ട് നോക്കണം നിങ്ങടെ ആഹ് ഭാര്യേം കൊണ്ട് നിങ്ങക്ക് എന്തൊക്കെയൊ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നിട്ട് പുള്ളി പറഞ്ഞ് എടാ എടീ നീ ഒന്ന് ചുമ്മാ പോയി നോക്കി ന്ന് റഞ്ഞിട്ട് ഈ ഈ സെയിം ആളെക്കൊണ്ട് നോക്കിപ്പോ മോള് നല്ല മോള മോളെ കെട്ടുന്നവർക്ക് നല്ല അതായത് മോളെ കെട്ടിയ ആക്കും ആ ഫാമിലിക്കും നല്ലത അത് കഴിഞ്ഞിട്ട് ഈ പുള്ളീടെ മുന്നീ ഇവര് രണ്ട്പേരും ചെന്നിട്ട് പറഞ്ഞ് ചേട്ടാ ഞങ്ങള് രണ്ടും ഭാര്യേം ഭർത്താവാ പിന്നെ പുള്ളീനെ കണ്ടില്ലവിടെ.
ഇവര് പറയുന്നത് ചെല കാര്യങ്ങളാണെന്നുണ്ടെങ്കി നല്ല സത്യയാവുട്ടോ. നമ്മക്ക് നല്ല വിശ്വാസം വരും ചെലതാണെന്നുണ്ടെങ്കിലോ നമ്മള്വളായിട്ട് യാതൊരു കണക്ഷനൂല്ലാത്ത കാര്യങ്ങളാണ് ഇവര് പറയാ. പക്ഷെ അവരെ പറച്ചില് കണ്ടിരിക്കാൻ നല്ല രസാ.
ആഹ് പിന്നെ ചുമ്മാ ഓരോ എന്റർടൈൻമെന്റിന് വേണ്ടി ഇതൊക്കെ ചെയ്യാന്നെ ഒള്ളു നമ്മള് പ്പ നമ്മടെ ഭാവി ന കൊറച്ചൊക്കെ നമ്മടെ കയ്യിലും ബാക്കി നമ്മള് ചെയ്യുന്ന നമ്മടെ പ്രവൃത്തിയും പിന്നെ ദൈവവിശ്വസോം എല്ലാം ഉണ്ടല്ലോ എല്ലാം മിക്സ
ആഹ് അതാണ് പിന്നെ എന്താന്നോ ഇങ്ങനെ കാണ്ണോല് ഞാൻ ചിൽപ്പോ ഹസ്ബൻഡിനോട് പറയും നമ്മള് നോക്ക അവർക്ക്‌ എന്തെങ്കിലും ഒരു പത്ത് രൂപ കിട്ടണത് ഇല്ല്യാതാക്കണ്ടല്ലോന്ന് പർഞ്ങാണ്ട് അങ്ങനൊക്കെ ഇതാക്കും പഷെ ഇന്നാലും സമ്മെയ്ക്കൂല
ആഹ് ഞാ ആണെങ്കി എന്റെ അച്ഛന്റടുത്ത് മറ്റേ ഈ ഇപ്പം ഈ നമ്മള് പെട്രോൾ പമ്പിലൊക്കെ പോമ്പഴും ഓരോ ചേച്ചിമാരൊക്കെ ഇതും കൊണ്ടൊക്കെ വെരും പപ്പടം കൊണ്ടോ അങ്ങെനൊക്കെ അപ്പ ഞാൻ പറയ് അതക്കെ നമു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നമുക്കിപ്പോ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ത്ര മക്കളെ പഠിപ്പിക്കാനും നമുക്ക്‌ അത്ര ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഒന്നുല്ലെങ്കി അവരാരെം കൊല്ലാനും മോടിക്കാനോ പോന്നില്ലല്ലോ പങ്ങെനൊള്ള കാര്യങ്ങളൊക്കെ ആഹ് അത് തന്നെ ഇനീപ്പ നമ്മളിവ്ടെ ഒക്കെ ആണെങ്കിലും റോഡ് സൈഡിൽ ആൾക്കാര് ഈ ചീര വീട്ടിലുണ്ടായ ചീരൊക്കെ വിക്കും ചെറിയ പൈസക്കാണ് വിക്കുന്നത് ഞാൻ ഇങ്ങനെ ചിലപ്പോ ആലോചിക്കും അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടോ എന്നൊക്കെ വിചാര്ക്കും പഷെ ആഹ് ആൾക്കാര് പ്രോത്സാഹിപ്പിക്ക് അയ്നെക്കെ അത് അതൊക്കെ നല്ലേ അല്ലേ
അത് ശരിയാണ് അവർക്കൊരു ന് ചെറിയൊരു വരുമാന ആയി കി
ഇന്നെ നമ്മക്ക് വലുതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കുന്നും ഇല്ലെങ്കിൽ ഒരു പിടി ചീര മുപ്പത് രൂപക്ക്‌ മേടിച്ചാലും നമൊക്കൊരു നഷ് ഇല്ല നമ്മള് എന്തായ്ലും കടേന്ന് മേടിക്കുന്നേല്ലേ അപ്പൊ വീട്ടിയൊണ്ടാക്കാൻ ഒരു സാനം മേടി ണെങ്കിൽ അവര്ക്കു ഒരു സഹായം നമ്മക്കു ഒരു മനസ്സിന് നല്ലേല്ലേ
ഉം അവരെ പിന്നെ അങ്ങനെ തര്ന്നാണിന്നിണ്ടെങ്കി ചെൽ സാധനങ്ങൾ ഒക്കെ നല്ല ഫ്രഷ് ആവും ചെയ്യും
ആഹ് ചെൽത് വീട്ടിൽ തന്നെ നമുക്കിപ്പ ആഹ് കൂടുതൽ എലക്കറീലകലക്കെ എന്തൊക്കെയ അടിച്ചു വിടുന്നത് ഈ വെളിനാട്ടീന്നൊക്കെ കറിവേപ്പില ഒന്നും തീരെ യൂസെയ്യെല്ല്
ആഹ് കറിവേപ്പിലൊന്നും വാങ്ങേ ചെയ്യര്ത് അ നല്ലതും അല്ലല്ലോ നല്ല മണോ ഇതൊക്കെ വേണെന്നിണ്ടെങ്കിൽ നമ്മള് നമ്മുടെ പറമ്പിന്ന് ഇട്ത്ത് ചെയ്യാൻ ഏറ്റോം
അതെന്നെ ഒന്ന് കിളിപ്പിച്ച് കിട്ട്യതി കിളിച് കിട്ടി കഴ്ഞ്ഞാ ആഹ് അത് തന്നെ പിടിച്ചിട്ടാൻ ഭയ്ങ്കര പാട അപ്പ ഞാൻ വേ നമ്മ്ടെ ഏര്യേകാണ് മാത്രെ കാണത്തൊള്ളായ്ര്ക്കുന്ന് അങ്ങനെ
ആഹ് അത് എല്ലാട്ത്തും ഞങ്ങളും ഇവിടെ എത്രോ മരങ്ങൾ വെച്ച് പിട്പ്പിക്കും പഷെ ഒന്നുണ്ട് കറക്റ്റ് ആയിട്ട് പിടിച്ചു കിട്ടൂല
ആഹ് കറിവേപ്പ് എനിക്കോന്ന് ഇച്ചിരി പാടാന്ന് തോന്നല്ലേ പിടിച്ച് കി ട്ടാൻ പഷെ കിട്ടി കഴിഞ്ഞാ കൊഴപ്പൊല്ല നല്ലെയാ
ആഹ് ആഹ് അതെന്താ നംള് എപ്പഴും എല എട്ക്കാൻ പാടില്ല്യ അങ്ങനെന്തൊക്കോ ഇണ്ടല്ലോ ചെറ്ത് ആവുമ്പോ ഇലട്ക്കര്ത് കൊർച്ചൊക്കെ വൽതായീനേഷേ എലെട്ക്കാൻ പാടുള്ളൂ ന്നൊക്കെണ്ടല്ലോ പഷെ അമ്മളാവശ്യത്തിന് പെട്ടെന്ന് പോയി ഇട് ഓടി ഇട്ക്കും
ആഹ് പിന്നെ നംള് ചെയ്യ്ന്നർഞ്ഞ ഈ അട്ത്ത് കൂടുതൽ മരം പോലെക്കെ നിക്കിന്ന വീട്ടാരായ്ന്നേ ഒത്തിരി മേടിച്ചിട്ട് അതിന് ഒഴി ച്ചെട്ക്കണോന്ന പറയ്ന്ന നമ്മൾ ഈ തണ്ട് തണ്ട് മാത്രം ഇങ്ങനെ അല്ലെ എടുക്കുന്നെ പഷെ അങ്ങനെ ഒടിച്ചെടുക്കമ്പം അത് പൊ ട്ടെന്ന് കിളിക്കൂന്നെക്കെ അമ്മെക്കെ പറയുന്നെ
ആഹ അങ്ങനെ എട്ക്കണം മറ്റേന്താ അങ്ങെനാകുമ്പോ ഈ തളിര് എലേ വെരും തളിര് എല പുത്യേത് ആഹ് പൊട്ടിക്കിളിർത്ത് വരും മറ്റ്ത് അമ്മളിങ്ങെനെ ആഹ് എല മാത്രം ഊരിട്ത്തിട്ടുണ്ട് ഇന്നിണ്ടെങ്കി അയ്മ്മെ പുത്യേത് വര്ന്നില്ല്യല്ലോ
ആഹ് അതായിര്ക്കും സംഭവം പിന്നെങ്ങ് മൊരടി
ആ പിന്നെ വളർച്ച ഇല്ലാതായി പോവും.
ആഹാ. അങ്ങനെയല്ലാം കിട്ടി കഴിഞ്ഞാ ഇവിടെ എന്റെ വീട്ടിലും എന്റെ ഹസ്സിന്റെ വീട്ടിലും ഒണ്ട് പക്ഷെ ഒരുപാടൊന്നും എടുക്കാനില്ലാ അത് അമ്മള് ചെയ്തൂന്നറിഞ്ഞാ ഇതുപോലെ എവിടുന്നേലും കിട്ടുമ്പം ആഹ് ഒള്ള വീട്ടീന്ന് പറച്ചോണ്ട് വന്നിട്ട് ഫ്രിഡ്ജില് സ്റ്റോറെയ്യും എല്ലാം ഇങ്ങനെ ഊരിയിട്ടിട്ടെ ഫ്രിഡ്ജില് സ്റ്റോർ അപ്പം ഒരു മാസത്തിന് പിന്നെ ഇതിനെ പറിക്കാനായിട്ട് ഇതിനെ ശല്യപ്പെടുത്തണ്ടാ
ആഹ് അത് ശെര്യാ അത് ഫ്രിഡ്ജിലൊര് ട്ടിന്നില് പിന്നെ ഈ എല എർക്കി വെച്ചിട്ട്ണ്ട്ന്ന്ണ്ടങ്കി നല്ല ടൈറ്റാക്കി വെച്ച്ട്ട്ണ്ടങ്കി പിന്നെ അങ്ങനെ പെട്ടന്ന് കേടാവൂല.
ആഹ് അതന്നെ നമ്മള് നനഞ്ഞ കൈ കൊണ്ട് എടുക്കാരിന്നാ മാത്രം മതി
ഉം
അങ്ങനെ പോന്നു കറിവേപ്പില സംരക്ഷണം
ഉം. പച്ചക്കറി വീട്ടിലൊക്കെ ണ്ടാക്കോ?
ആഹ് ഇവടെ എൻ്റെ അച്ഛന്റെ വീട്ടി അസിന്റെ പപ്പ പച്ചക്കറി ഒക്കെ ചെയ്യുന്ന ആളാ ആൾക്ക് ഭയങ്കര ഇഷ്ട്ടവാ എന്റെ വീട് എന്റെ എന്റെ പപ്പ അമ്മ ചേച്ചി ഇവരൊക്കെ ഇങ്ങനെ പച്ചക്കറി ഓരൊന്നൊക്കെ ചെയ്യും ഞാൻ ഇതൊക്കെ തിന്നുംന്നല്ലാതെ ഞാനൊന്നും ചെയ്യാറൊന്നുംല്ല പക്ഷെ കാണൻ ഇഷ്ടവാ
അത് ശരിയാ ഇങ്ങനെ കണ്ടിരിക്കാ പിൻ ഞാനും പൊതുവേ ഇങ്ങനെത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മട്ച്ച്യാ എന്തായാലും നമ്മുക്ക് പിന്നെ കാണുമ്പോവിചാരിക്കുംനി ഇൻക്കും തൊടങ്ങണംന്നൊക്കെങ്ങാ കര്തും പക്ഷെ എവ്ടെ തൊടങ്ങാൻ
ക്കളോടാ കൂട്തലും നരപ്പ്. ഇതിനാത്താങ്കി ഇവ പ്പെ ങ്ങനെന്ന് പറഞ്ഞാ ചെലതൊക്കേണ്ടല്ലോ നമ്മള് പത്ത് തയ്യൊക്കെ ന്നട്ടാലും രണ്ടോ, മൂന്നെണ്ണോ കിളിക്കുന്നേ കാരണം നമ്മളെ കെമിക്കലൊന്നും വിടുന്നില്ലല്ലോ ഇവിട്ന്ന് വേടിച്ചോണ്ട് വരുന്ന വളം തന്നെയല്ലേ ഇടുന്നത്? പ്പാതുകൊണ്ട് പെട്ടെന്നങ്ങനെ പോക എനിക്കങ്ങനെയൊക്കെ പോയിക്കഴിഞ്ഞാ പിന്നെ വിഷമാ ആണ്. ഞാ എനിക്കതിനകത്ത് ഇൻറസ്റ്റ് ഇല്ലാത്ത
ആഹ് എന്റെ ഉമ്മാക്ക് കൃഷി ഭയങ്കര ഇഷ്ടാണ് എന്നിട്ട് പിന്നെ ഞങ്ങളെ ഇവിടെ കുറച്ചൊക്കെ ഉണ്ടാക്കും പിന്നെ ഇവടെ ഈ പാല് കിട്ട്ന്ന അവരെട്ത്ത്ന്നെന്നെ നല്ല ചാണകപ്പൊടി ഒക്കെ കിട്ടും. അവരെന്നെ ഇവടെ കൊണ്ടന്ന്തരും.
ആഹ്. എങ്ങനെണ്ട് ചാണകപ്പൊടിയിടെ വെല? ഇവി ഒര് ചാക്കിനെങ്ങാണ്ട് നൂറ് രൂപയാ. വല്ല്യ മുട്ടെര്ചാക്ക്ന് നൂറ് പ അങ്ങനെ ങ്ങാണ്ടാ.
ആഹ്. എത്ര വെലാന്നൊന്നും അറിയില്ല അവരിങ്ങനെ അവരന്നെ വ്‌ വ് അവരെ വണ്ടീല് കൊണ്ടന്ന്ട്ട് തരും. ഒരു ആവശ്യള്ളപ്പൊ രണ്ട് ചാക്കൊ മൂന്ന് ചാക്ക് പറയും. അപ്പൊ അവരെന്നെ കൊണ്ടന്നരോ പിന്നെ പൈസ ഗൂഗ്ൾ പെ ചെയ്ത് കൊടുക്കും ചെയ്യ, അപ്പൊ എത്രേന്നൊന്നും അറിയില്ല. അങ്ങനെ അപ്പൊ പിന്നെ ആവശ്യത്തിന് ചോയിക്കുമ്പോഴൊക്കെ അവര് കൊണ്ടെന്നെരുവെ. എപ്പോഴും ണ്ടാകും. പിന്നെ ഇപ്പൊ ഈ മഴക്കാലായതോണ്ടിനി കൃഷിയും പറ്റൂലല്ലോ. മറ്റേത് അത്യാവശ്യം വേ ണ്ട വെണ്ട, വൈതന പിന്നെ ചീര അങ്ങൻത്തൊക്കെ നമുക്ക് പറമ്പ്ന്നന്നെട്ത്ത് കുക്കെയ്യേ. ആഹ് ആഹ് കോവക്ക പക്ഷെ ഇവടെങ്ങനെ പിടി ക്കുന്നില്ല
ഇല്ലല്ലേ.
ഇല്ല
അയ്യോ നമ്മടെ അവടെ ഒര് കോവയ്ക്കാ തൈ വെ ത്തെ തനിക്കൊന്ന് അയ്യത്തുള്ളം മരങ്ങൾ വരെ കേറിപ്പോയിട്ടുണ്ട് സംഭവം ഇതിപ്പോ നമുക്ക് അറിയത്തില്ല ദ എവിടൊക്കെ കൊണ്ടന്ന് പിന്നെ നമ്മള് ഇപ്പ ചെയ്യുന്നർഞ്ഞാ പൂവരുമ്പം എവിടെെങ്കിലൊക്കെ നോട്ട് വെക്കും, അടുത്ത് ഒരു, ഒരു ഒറെന്നൊക്കെക്കണ്ട കഴിഞ്ഞ- പിന്നെ അതിമയെ കാണും.
ആഹ പിന്നെ അല്ല ശ്രദ്ധ വേണം.
ആഹ ഇതിപ്പം- അവവി ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ല കുറച്ചും കൂടെ, ഇവിടത്തെണൊക്കെല്ലേ കുറച്ചും കൂടെ- മരങ്ങളും ഉള്ള സ്ഥലം വലിയ റോഡ് സൈഡിനോട് അടുത്തല്ല.
ആഹാ
അതടെ ഞൻ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്.
ആഹ.
അപ്പൊ ഈ പറഞ്ഞതൊക്ക് എനക്ക്ന്ന് അതൊണ്ടങ്ങെ- ആയിരിക്കും, ഉള്ള മരത്തിലെല്ലാം കേറിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ മരത്തിൽ അകതെ ചുമന്ന കാ നിൽക്കുന്ന കാണുമ്പോഴ അതിനകത്ത്- കോവൽ കയറിയന്ന്ന്നെ നമ്മള- ഇപ്പോ കാണുന്നുന്നത്. ആഹ പഴുതട്ട് ചുമന്നുനിക്കുമ്പോ.
ആ് എന്റെ മോന സ്കൂൾക്ക് പിന്നെ കോ-